ഹലോ
കേൾക്കാമോ
ആഹ ആഹ ഓക്കെയ ആണിപ്പോ നേരത്തെ വിളിച്ചപ്പോ ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല
ആണോ അത് പറഞ്ഞാ മതി അപ്പൊ നീങ്ങിരിക്കാലോ ഇവിടെ കൊറ കുച്ച് റേഞ്ന്റെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല
ആഹ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്
ഈ മഴ തുടങ്ങിയാ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാ ഇവിടാ
അവിടെ മഴണ്ടോ
മഴൊപ്പണ്ട് ചെറുതായിട്ട്
ആഹ ഇങ്ങോട്ടില്ല ഇന്നലെൊക്കെ നല്ല വെയിൽ കിട്ടി ഇന്നലാ അങ്ങോട്ടോ
ആഹ അത്യാവശ്യം നല്ല വെയിലായിരുന്നു
ആഹ ഇന്നലെ എല്ലാം ഒന്നും ഉണക്കി എടുക്കാനെ എല്ലാം പറ്റി മ് ഇന്നും ഇങ്ങനെ മൂടി കെട്ടി നിക്ക
ഇന്നലെ രാത്രി നല്ല മഴയും മിന്നലുംഒക്കെ ആയിരുന്നു കേട്ടോ
പക്ഷെ ഇങ്ങോടില്ല കേട്ടോ ഇങ്ങോട്ടുണ്ടായില്ല ഇതിപ്പോ അധികം വ്യത്യാസംന്നുംല്ലല്ലോ ദൂരം പക്ഷെ ഇങ്ങോട്ട്ഉണ്ടായില്ല ആഹ
രാത്രി ഒരു എട്ട് മണി എട്ടര ആ സമയത്ത് ഞങ്ങള് കടൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കറക്റ്റ് ആ സമയത്ത്ന്നെ നല്ല മിന്നലും മഴയും
ആഹ് പക്ഷെ ഇങ്ങോട്ട ഇണ്ടായില്ല
ആഹ നല്ല മഴയിന്നല്ല അത് കഴിഞ്ഞപ്പോ കൊ ആഹ കുറഞ്ഞു ഒരു പത്തി ഇരുപത് മിനിറ്റ് ഉണ്ടായുള്ളൂ അത് കഴിഞ്ഞപ്പോ മഴയൊക്കെ മാറി
ആഹ കിട്ടിയത് നല്ല ശക്തിയിലുള്ള മഴ ആകൂല്ലെ
അതെ നല്ല രീതിയിൽ തന്നെ കിട്ടി
അത് കഴിഞ്ഞ് പിന്നെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു
ഉം ഹം അടുത് തന്നെ കടകളൊക്കെ ഉണ്ടോ
ആഹ തൊട്ടടുത്തല്ല ഒരു ആഹ തൊട്ടടുത് ഫ്രണ്ടില് ഒരു ചെറിയ കടഉണ്ട് പച്ചക്കറിയൊക്കെ അത്യാവശ്യം ഉണ്ടായി എന്നാലും നമ്മള് കുറച്ചുകൂടെ കൂടുതൽ വാങ്ങിക്കുമ്പോൾ നമ്മള്
ആഹ നമ്മൾക്ക് ദിവ ആഹ നമ്മൾക്ക് ദിവസം വേണ്ടത് അങ്ങനെ കിട്ടൂല്ലേ
ആഹ ആ തൊട്ട് ഫ്രണ്ടില്ല ഒരു രണ്ട് സെക്കൻഡ ഉള്ളു കട
അ ജസ്റ്റ്താ നടന് പോയി വാങ്ങാനുള്ളതേ ഉള്ളൂ
നടക്കാൻന്ന് പറയാനുമില്ല
ആകെ അതുകൊണ്ട് സുഖണ് നല്ല എല്ലാം നല്ല ഇതായിട്ട് കിട്ടുല്ലോ ഡെയിലി ദിവസം വാങ്ങാം ഉം
കാരണം കട ഇണ്ടായിരുന്നില്ല നേരത്തെ ഇപ്പൊ കൊറച്ചാളായിട്ടുള്ളൂ വന്നേക്കണേ അപ്പൊ ഏർ കട വന്നതിന് ശേഷം ചെലവ് കൂടുതല ഞങ്ങക്ക്
അതന്താ
രണ്ട് കുട്ടികളുണ്ടല്ലോ അവിടന്ന് എന്തി കഴിഞ്ഞ് നോക്കല്ലേ
അത് ശരിയാ അവർക്ക് വേണ്ടതൊക്കെ അവിടെ പോയി വാങ്ങൂ അവർ തന്നെ പോയി വാങ്ങാനുള്ള ചാൻസ് ആ അവർക്ക് തന്നെ സ്വന്തം പോയി വാ ങ്ങള്ള ചാൻസ് ആണല്ലോ
അതെ നേരത്തെ കൊഴപ്പണ്ടായില്ല ഇതിപ്പ ആ കട വന്നേന് ശേഷം എടക്കെടക്ക് പോക്ക് വൈകീട്ടാകുമ്പോക്കും നമ്മള് എന്തെങ്കിലും ചായക്കെന്തെങ്കിലും ണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കി അത് ചെൽപ്പോ ഇഷ്ടപ്പെടില്ല അപ്പ അവിടെ പോയി എന്തേലും വാങ്ങിക്കണം നമ്മൾ നിർബന്ധിച്ചോണ്ടിരിക്കും പോവാൻ വേണ്ടി
മറ്റേ അമ്മക്ക് വേറെ എന്തെങ്കിലുക്കെ ഒഴിവ് കഴിവ് പറയായിരുന്നു പോവാൻ ആളില്ല ഇങ്ങനേണ് ഇങ്ങനെണ് ന്നോക്കെ പറഞ്ഞ് ഒയ്യായിരുന്നു പ്പൊത് പറ്റില്ല ല്ലെ
പറ്റൂല ഇതിപ്പോ കട ഫ്രണ്ടിലാള്ളോ ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ നമ്മുടെ ആ വീടിന്റെ ജനൽക്കെ അല്ലെങ്കി വാതിൽല് ഇങ്ങനെ നോക്ക്യാ കട അടച്ചില്ലന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം നോക്കിയോ അടച്ചിട്ടില്ല പോയി വാങ്ങിക്കാം
ചെറിയ കുട്ട്യാളാ എന്നാലും പക്ഷേ കടള്ളത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാ ഏറ്റവും കൂട്തല് തോന്നണ് ഞങ്ങളാന്ന് തോന്നണ് ഈഏര്യേല് കൂടുതല് വാങ്ങിക്ക എന്ത് സാധനങ്ങളാവടന്ന് എന്തേലും ഇപ്പ മറന്നു പോവന്ന് വെക്ക്യാ നമ്മളാണെങ്കില് ആ ചെൽപ്പോ എൻ ഉപകാ അതെ അത് ശെരിയാ രണ്ടും ആണ്
ആഹ് എല്ലേ ചെല സമയത്ത് നമ്മള് കുക്കെയ്യുന്ന സമയത്ത് ഒരു ഉപ്പൊ മുളകൊ കുറ ഇല്ല്യാ തോന്ന്യാ വേഗം പോയി വാങ്ങാ അങ്ങനെ ഒരു ഉപകാരുംണ്ട് മക്കള് ഇങ്ങനെ തെരുന്ന പണി വെച്ച് അങ്ങനെ ഉപദ്രവൊണ് ഞങ്ങ ആ ഞങ്ങൾക്കിവടെ അങ്ങനെ അടുത്ത് കടല്ല്യാ അത് വണ്ടിട്ത്ത് പോകണം
ആ അപ്പെല്ലാം ലിസ്റ്റാക്കിട്ട് പോണ്ടേരും
ആ മുൻകൂട്ടി ഇതാക്കണം അധവാ എന്തെങ്കിലും കുറവുണ്ടെങ്കി അഡ്ജസ്റ്റ് ചെയ്യാ അത്രേ പറ്റൂ ഒര് ഒന്ന് രണ്ട് കിലോമീറ്റർ അങ്ങ് പോകണം
അത്രേം പോണല്ലേ
ആഹ്
ഇതിപ്പോ തൊട്ട് ഫ്രണ്ടിലായതോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ ഞാൻ ഒരു സാധന നം വാങ്ങിയില്ല മറന്നു പോയെങ്കി വീണ്ടും പോവും ഒരു ഇപ്പ അമ്മ ചെൽപ്പോ ഞാൻ ഓർക്കൂലട്ടോ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല അമ്മ പോയി വാങ്ങ തിരിച്ചു വരുമ്പോഴേക്കും അമ്മ പോയ ഞാൻ കണ്ടില്ല എന്നിട്ട് ഞാൻ പിന്നെം പോവും കടേല് അപ്പൊ ആ ചേട്ടനിരീന്ന് ചിരിക്ക്യാ ഇപ്പോഴല്ലേ ഒരാള് വന്നിട്ട് പോയത്
ആ അപ്പൊ മറന്നുപോയിറഞ്ഞാ മതി
ആ ഇന്നലെ തന്നെ നാലു തവണയെങ്കിലും കടകേറിട്ടുണ്ട്
പിന്നെ പെട്ട ആഹ് പിന്നെ പെട്ടെന്ന് വീട്ടിലൊക്കെ ഒരാള് വേരാ അങ്ങനെ ക്കവുംമ്പോഴൊക്കെ സുഖാണ് ഇങ്ങനെ കടണ്ടാവുമ്പോ അവര് പാലോ ക്കൊ ആഹ് പാലൊക്കെ ഇല്ല്യാതായാലൊക്കെ
അതെ പൈസല്ലെങ്കിലും പിന്നെ കൊടുത്താലും മതിയല്ലോ
ആഹ് ദിവസം കാണുന്ന ആളുകളല്ലേ
അതെ നമ്മളിവടന്നൊന്നും പോണില്ലല്ലോ
ആഹ്
അത് കുഴപ്പല്ല പക്ഷെ എന്നാലും ഭയങ്കര ചെലവാ നേരത്തെ നമ്മളൊരു നന്നൂറ് രൂപ ഒരു ദിവസം അത്യാവശ്യം കുറച്ച് സാധനം വാങ്ങിക്കയാണെങ്കിൽ കൊഴപ്പല്ലാ ഇതിപ്പ ഒരു സാധനം ഏഹ് ഒരാള് പോയി വാങ്ങിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലേ അടുത്ത ആള് പോയി വാങ്ങിക്കും. ഇതാ പാട്
ആഹ്
കുട്ടികൾക്ക് ഓരോ ടേസ്റ്റ് ആണല്ലോ.
അത് ശരിയാണ്. ആഹ് ഒരു നേരം കൊടുത്തത് പിറ്റേ സമയം പറ്റൂല.
അതൊന്നും പറ്റില്ല.
ഉം
രണ്ടു പേരും എനിക്ക് എന്താ പറയാ. രണ്ടും ചെറിയ കുട്ടികളാ. രണ്ടാം ക്ലാസിൽ പഠിക്കുന്നത്. പക്ഷെ രണ്ട് ഇരട്ടകളാണ്. അതുകൊണ്ട് തന്നെ രണ്ട് പക്ഷെ എല്ലാവരും പറയും ഏകദേശം ഒരേ സ്വഭാവം ആയിരിക്കും ന്നൊക്കെ പറയും. പക്ഷെ രണ്ടു പേരുടെയും സ്വഭാവം തന്നെ ഭയങ്കര വ്യത്യാസാ.
ആഹ് ചെല ഇരട്ടകള് അങ്ങനെയാണെന്ന് കാണാം. രണ്ടും ഒരു ഇതേ പോലെ ആവൂല. പിന്നെ രണ്ടും രണ്ട് ടേസ്റ്റ്. എല്ലാ കാര്യങ്ങൾക്കും. ഉം ഏഹ് എന്ത് മക്കളാ?
ഒരു ആൺകുട്ടീം. ഒരു പെൺകുട്ടീം.
ആഹ്. ആഹ് അതുശരി. അപ്പൊ തന്നെ ടേസ്റ്റ് വ്യത്യാസം വരും.
അതെ ഒരാക്ക് ടോയ്സ് മാത്രല്ല. ഭക്ഷണത്തിലും അതെ ഒരാൾക്ക് എരിവ് ഇഷ്ടമാണെങ്കി ഒരാൾക്ക് എരിവ് ഇഷ്ടമല്ല.
അതു ശരി.
ഉം ഒരാക്ക് പച്ചക്കറിയാണെങ്കി ഒരാൾ ഏഹ് മ നോൺ വെജ് മാത്രം ഇഷ്ടൊള്ളൂ.
ആഹ് അപ്പൊ രണ്ട് ഐറ്റം വേണ്ടി വരും ഡെയിലി. ഇവിടെ രണ്ട് ആഹ് ഇവിടെ രണ്ട് ബോയിസാ. അത് തല കീ വ്യത്യാ സണ്ട്. ആഹ് രണ്ട് വ്യത്യാസണ്ട് ഏജ് ഡിഫറൻസ് ണ്ട്.
ആഹ്.
ആഹ് അതുകൊണ്ട് പിന്നെ
കൊഴപ്പല്ല.
ഉം ഒരാള് സ്കൂൾ പോയി. ചെറുത് ഏയ് ഇടയ്ക്ക് ചെറുത് ആഹ് ഇത് ചെറുത് രണ്ടര വയസ്സായിട്ടുള്ളു. ആഹ് തുടങ്ങാനാവുന്നേ ഉള്ളൂ. ആഹ് ന്നാലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നോക്കും. ആഹ് ഇപ്പൊ ചാൻസ് കിട്ടുംബ ന്നെ ട്ടിയാണ് അടിണ്ടാക്കാ.
കടിക്കാനൊക്കെയാണോ?
ആഹ് കടി ഇതൊക്കെ ഇണ്ട്. പിന്നെ ശയൻ ഞമ്മള് ചെലപ്പോ വേ അവരോടൊക്കെ മൂത്തവനോടോ അല്ലെ വേറെ ആരോടെന്തേലും സംസാരിക്കുകയാണെങ്കിൽ അത് അവന് പ റ്റിലാന്നുണ്ടെങ്കി വന്ന് എന്നെട്ട് അടിയാ. ഇപ്പൊ ഒരാഴ്ച യായിട്ട് തുടങ്ങിയതാ. ഇതുവരെ ഉണ്ടായിരുന്നീല. ആ ഉം ആഹ് അപ്പൊ ഇതുവരെ വെക്കേഷനും കാര്യങ്ങ ആഹ് ഇപ്പൊ ഇതുവരെ വെക്കേഷനും കാര്യങ്ങളും ആയിട്ട് മറ്റവനും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര ജോളി ആയിട്ട് നടക്കായിരുന്നു. ഇപ്പൊ ഒറ്റക്കായിലേ. അപ്പൊ എന്തെങ്കിലു ഒക്കെ ഇങ്ങനെ ഓരോ വിഷയം ഉണ്ടാക്കിയാണ്ട് വെറുതെ ചെലപ്പം കച്ചറ ഉണ്ടാക്കാൻ വരും.
കൊഴപ്പല്ല. ഒരു കൊല്ലവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാ അംഗൻവാടിയിൽ ആക്കലോ.
ആഹ് ഇനിയിപ്പോ പ്രീ കെ ജിയിൽ അടുത്ത വർഷം ചേർക്കാനായി. എൻ ഞാൻ പറയേം ചെയ്യും എന്നെ ഇപ്പൊ മോൻ ഉണ്ടായത് എത്ര പെട്ടെന്നാ സ്കൂൾ ചേർ ക്കാനായതെന്ന് ദിവസങ്ങള് ഇങ്ങനെ ഓടി പോവാണല്ലോ.
വർഷങ്ങള്
ഉം നേരം വെളുത്ത വൈകുന്നേരം ആവുന്ന അറിയുന്നില്ല എത്ര പെട്ടെന്ന ആ ടൈമ് പോകുന്നു മറ്റേൊക്കെ നമുക്ക് നല്ല സമയ ഉണ്ടായിരുന്നു അ കരിയമായിട്ട ഒന്നും ചെയ്യാനുംല്ല ചെയ്താണെങ്കിലും നമുക്ക് സമയം പോകുന്ന അറിയുന്നില്ല ദിവസങ്ങള് ആ പണ്ടത്തെതാതിരിയല്ലേല്ലോ
അതെ എന്നലെ ഞങ്ങക്ക് ആഹ പറഞ്ഞോ
നമ്മൾ സ്കൂൾ പോയിന്ന സമയത്തൊക്കെയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സമയം ഉണ്ടായിരുന്നു വിചാരിക്ക ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അന്നത്തെ പോലെല്ല പെട്ടെന്ന് നീങ്ങി പോകുന്നോ
അതെ അതെ സമയം പോണതേ അറിയാണില്ല
അതെ
ഇപ്പ ഇന്നലെ ഞങ്ങൾക്ക് സ്കൂളില് മീറ്റിംഗ് ഉണ്ടായിരുന്നു പിറ്റടാ അപ്പൊ അതില് തന്നെ ഒരു എന്താ പറയാ ഒരു എക്സൈസ് ഓഫീസറ ആണ് വന്ന് ക്ലാസ് എടുത്ത് ഞങ്ങക്ക് പാരന്റങ് മീറ്റിംഗ് അതിലൊക്കെ സംസാരിച്ചു അപ്പൊ പറയാ നല്ല രസമായിരുട്ടോ കേട്ടോണ്ടിരിക്കൻ പറയണ്ടാരുന്ന് എത്ര പെട്ടെന്നാല്ലേ ദിവസം പോണെ നമ്മുടെ വയസ്സും പോണെ എന്നൊക്കെ പറയാ എത്ര പെട്ടെന്നാ സമയം പോണത് അറിയണേല്ല ഒരു മണിക്കൂറ് ക്ലാസ് എടുത്തു ആ മാഡം പക്ഷെ പെട്ടെന്ന് തീർന്നോയി നല്ല രസമായിരുന്നു
ആഹ് നമ്മളിപ്പോ മക്കളെ ബർത്ത്ഡേ ആണെങ്കിൽ ഇപ്പ അടുത്തണ്ട് കഴിഞ്ഞിട്ടുണ്ടാവല്ലോ പിന്നെ പ നോക്കുമ്പോആണ് ആ മാസം പെട്ടെന്ന് ഇങ്ങ ആവുന്നത് എത്ര പെട്ടെന്ന് ദിവസങ്ങള് കടന്നു പോകണ എന്ന് പറയും ചെയ്യും അവർ അവരെ വളർച്ച നമ്മള അറിയൂല
നേരത്തക്കെ നമ്മൾ ഫോട്ടോ എടുത്തെങ്കിലും നോക്കുമ്പോ ഇത്ര ആയി പക്ഷെ ഇത് ഇപ്പ അറിയുന്ന പോലുംല്ല ക്ലാസ്സും ദിവസവും ഒക്കെ ആയിട്ട്
ആ മൂത്ത മോന് അതുപോലെ എത്ര ഇപ്പ എന്നെക്കാട്ടില ഹൈറ്റ് വെച്ചതാണ് എത്ര പെട്ടെന്നാ വളർന്നന്നാ ഇപ്പൊ ഇതുവരെ കയ്യുമെതൂങ്ങി നടന്നിരുന്ന തല്ലേ എട്ടാം ക്ലാസ്സിലെത്തി എട്ടാം ക്ലാ ആ എത്ര പെട്ടെന്നാ ഇന്നലെ കോണ്ടായി എൽ കെ ജി ചേർത്ത ഓർമ വർശമെട്ട് കഴിഞ്ഞ അത് അറിയുന്നില്ല
ശരിയെന്നാ വിളിക്കാട്ടോ
ആ ഓക്കെ